ഹലോ
ക്ക്ണില്ലേ
ആഹ് ഉണ്ട് കേൾക്ക്ണ്‌ണ്ട് എന്തൊക്കെ ജോലിളൊക്കെ കഴിഞ്ഞോ ഹലോ കേൾക്കുന്നുണ്ട് ഇണ്ട് ഇണ്ട് കേൾക്കുന്നുണ്ട്
തല്ലേ
ആ സുഖാണ്
എന്താ വിശേഷം?
കഴിഞ്ഞോ?
ഉം ഇല്ലടി ജോലിയൊന്നും കഴിഞ്ഞിട്ടല്ല ഇങ്ങനെ പകുതിയിലിണ്ടത്ര. പകുതിപ്പണിയടുത്തു. ചായൊടിക്കെ കഴഞ്ഞു ഇന്നില്ല ഇന്നിപ്പോ ലീവല്ലെ.
ആഹ് അത് കാരണം നനപ്പൊന്നും ബലീവായ അ ഞാനൊക്കെ ഇപ്പൊ ചാ അതെ നല്ല മതിന്നുള്ളതങ്ങനെ ഇപ്പം ചായപ്പണി കഴിഞ്ഞു ച പണി കഴിഞ്ഞു കുട്ടികൾ മദ്രസട്ട് വന്നിട്ടില്ല അതെ നമ്മുക്കിപ്പം തൽ കാല റസ്റ്റന്നും ഇണ്ടാവില്ല ആഹ പണി തന്നെയിരിക്കും ഫുൾ ടൈം. പിന്നെ ഇങ്ങനെക്കെ മദ്രസില്ലാതെ സ്കൂളില്ലാതപ്പോക്കെങ്ങനെക്കെപ്പൊക്കെ കുറച്ച് നേരം വൈകിട്ട പണിയടുക്കാന്നല്ലാതെ
ആ അത്രക്ക് പണിണ്ടോ വീട്ടില്?
ആ പണിറഞ്ഞാല് ഞാനും ന്റെ കു രണ്ട് കുട്ടിളും ആണ് ഇപ്പംപിന്നെ ന്റെ മൂത്തച്ചനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ്.
അതെ ഓ ശരിയാ അപ്പൊത്യാവശ്യം നമുക്ക് പണിയു
ആഹ പണിണ്ട് പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണല്ലോ പിന്നെ സ്വാതര് നമക്ക് ചെറിയൊരു മടിണ്ടാവല്ലോ പണിടുക്ക തണുപ്പൊക്കെ ആവുമ്പോ മഴയൊക്കെ ആവുമ്പോ മക്കൊരു ആ അങ്ങ ആഹ് ഇപ്പൊ രണ്ടുസയിട്ട് നല്ല വെയിലന്നേണ് ചൂടന്നെണ് ഇപ്പൊ ഇത്ര നേരം നല്ല മൂടി നിക്കായിരുന്നുട്ടോ കാലാവസ്ഥ മഴ പെയ്യും ന്നന്നെ വിചാരിച്ചു പ്പം നല്ല വെയില്.
അതെ ഇപ്പ ഇപ്പൊ വിടെ ഒന്ന് ങ്ങനെ മൂടി ഇണ്ട് അതുപോലണ്ട് ഇപ്പ ഷിപ്പൊങ്ങനെ മേഘക്കെന്ന് തെളിഞ്ഞു വരുത്തായി. വെയിലെന്ന ആ രാവിലൊക്കൊ ഞാന് വിചാരിച്ച ന്നന്ദോ മഴയണ്ട്ന്ന്.
ആഹ് ഞാനും അതെ രാവിലെ എണീച്ചപ്പോഴേ നല്ല മൂടൽമഞ്ഞ് പോലേണ്ടായിരുന്നു വയനാടൊക്കെ പോയ പോലെ ണ്ടായിരുന്നു.
അതെ.
ആഹ് നല്ല മഞ്ഞ യിര്ന്നു ഇപ്പൊക്കെത നല്ല മേഘം തെളിഞ്ഞു നല്ല വെയിൽ വരുന്നുണ്ട്.
പഴ്ച് രാത്രി രാത്രി മഴനെ ചെർങ്ങനെ പെയ്യും പക്ഷെ ഇന്നലെ മുതൽ രാത്രി പെയ്തിട്ടൂല.
ആ ഇവിടെന്ന് രണ്ടിസായിട്ട് ആ രണ്ടിസായിട്ട് മഴയൊന്നുല്ല നല്ല വെയിലാണ് പിന്നെ ഒരു രണ്ടസം ഒരു നാല്സം മുമ്പ് നല്ല ഇടി മഴയൊക്കെണ്ടയ്രുന്നു നല്ല ഇടി മഴയൊക്കെണ്ടായിരുന്നു രാത്രി അതിന്റെ ശേഷം പിന്നെ പിറ്റേ അയ്‌ന്റെ പിറ്റേ ദിവസണ്ടായൊരുടിം മഴൊക്കെ അതിന് ശേഷം പിന്നെ ഈ മഴയൊന്നുണ്ടായില്ല
എന്താ വിളിയാഈ പ്രാവശ്യം മഴയനി ഇങ്ങന് ത്തന്നെ ണ്ടാവോ ന്തോ അറില
അ പറയാനന്നും പറ്റുല ചെലപ്പോ ശക്തി കൂടും ചെയ്യും ഇപ്പൊ ജൂൺ ആ ജൂൺപ്പോ
പെയ്യോന്ന് അറില്ല
അതെ അതെ ജൂണ്പ്പോ ലാസ്റ്റ വുന്നല്ലേള്ളൂ അപ്പൽ ജൂൺ ലാസ്റ്റോക്കെമ്പഴ്ത്ത്ക്കും ചില പ്പൊ ഈ ഈ വെയിലിനൊക്കെള്ള മഴ പെയും ശക്തിയൊന്നവാതിരിക്കട്ടെ ഇനീ ഓരോ ദുരന്തങ്ങളൊന്നും കേ ക്കാൻ വയ്യ
മഴ പറ്റില്ല ആ
ആതന്നെ ആളുകളെ ബുദ്ധി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിൽ മഴ പെയ്താ മതി
വീട് തകരെ ആള് പോവാ അങ്ങനെക്കൊ കേൾ
ആഹ അതെ അതെ അതന്നെ അവിടെക്കെങ്ങനെ വെള്ളം കേറോ മഴ പെയ്താല്
ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോൾ തന്നെ മുറ്റത്തൊക്കെ വെള്ളവും കുറെ കഴിഞ്ഞാൽ അതൊക്കെ താവും
ആ വീട് എങ്ങനെണ് പിന്നെ ഇങ്ങനെ ഉയർന്ന സ്ഥലത്താണോ
അത്യാവശ്യം ഉയർന്ന സ്ഥലത്താണ് ഇപ്രാവശ്യം ഒക്കെ വെയിലും മഴയും കുറവാണ്
ആ ഞങ്ങള വ്ടെ അങ്ങനെ തന്നെയാണ്
ആ ഞങ്ങളങ്ങോട്ടൊക്കെ അങ്ങനെ ന്നെയാണ് വീട് ഞങ്ങളെ
ഉം